ന്താവിശേഷം
നല്ലതന്നെ അവ്ട്യോ
ഓ നല്ല വിശേഷം ഇന്ന്ണ്ട് പരീക്ഷകളൊക്കെ
ഓ എക്സാമൊക്കെ ഇപ്പോ ഇന്റേണൽ എക്സാമ് വര്ന്നല്ലേള്ളൂ അഹ് പ്പൊ പഠിക്കാനു ഇങ്ങാനൊന്നുല്ല ഇപ്പോ അധികൊന്ന് വെറ്തെരിക്കലന്നെ
ഓ ക്കെ ന്ന്റെസഗുലറാണോ
ആതെ
ഓ ഞാനോപ്പണായിട്ടാൺ നട്ത്ത്
ആഹ് ആഹ്
ഉം അപ്പൊ എക്സാംസ് നടന്നുകൊണ്ടിരിക്കയാ അ നമ്മള് ഹ് പോയി വരുന്ന ക്ലാസ്സ് ആണെങ്കിൽ വല്യയ വിഷയം ഇല്ലരുന്നു ഇതിപ്പം റെഗുലർ അല്ലാലോ ഇപ്പ അതുകൊണ്ട് നമുക്ക് ബുക്സ് അതെ അതെ പുസ്തകങ്ങളൊക്കെ അവര് പിന്നെ നമ്മുടെ തപാൽ വഴി അയച്ചു തരും പക്ഷെ നമുക്ക് ക്ലാസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്
ആ ഹ്റെഗുലർ ആണെങ്കിലും ആ ഹ്ഞങ്ങക്ക് പിന്നെ ക്ലാസ്സുകളൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഗക്ലാസ്ണ്ട് നെള്ളും അധിക പിരീടും ഫ്രീ ആയിരിക്കും എപ്പഴും ഉച്ചക്ക് വിടും അങ്ങനത്തെ ഒരു ഇതായിട്ടാ ഇപ്പൊ ഞാൻ സൈക്കോളജി ആണ് അപ്പോ അൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവുക ക്ലാസ്സുകളൊക്കെ ഒറ്റ കുറവാണ് പക്ഷെങ്ക എങ്ങെ എന്തായാലും പാസ് അത്പ്പോ പോക ബുദ്ധിമുട്ടണ്ടാവല്ലോ എക്സാം ഡിഗ്ര ആയോണ്ട് എങ്ങനെങ്കിലുംല്ലാം പാസ് ആകുമല്ലോ
പഠിക്കാനുള്ളതും ഉണ്ടാവില്ല പ - പഠിക്കലു ണ്ടാവില്ലേ
ആഹ് പ്രാക്ടിക്കല് കുറവാ ആഹ് ഇപ്പോ ഞാനിസ് സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെ മമ് എത്തിട്ടല്ലേ ഉള്ളൂ അപ്പോ ആം പ്രാക്ടിക്കലി അധികം ഇല്ല ഇനിയിപ്പം ലാസ്റ്റ് എന്ന തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പം എന്നാ സെമ്മ ലാസ്റ്റ് ആകുമ്പോത്തേക്കും മിസ്സ് പറയുവായിരിക്കും കഴിഞ്ഞ സെമ്മില് ചെറുതായിട്ടുണ്ടായി മെമ്മറി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ
ഉം ഉം ഉം ഉം ഉം അത് ശരി ആഹ് അങ്ങനെയ ഉണ്ടാവുക അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റല ആശുപത്രികളിലൊക്കെ പിന്നെ ജോലിക്ക് കയറാലോ അല്ലെ
ആഹ് ക്ലിനിക്കൽ എടുത്തിട്ട് നമ്മുക്ക്ത് പിന്നെ അത് പിന്നെ ന നമ്മള് എടുക്കുന്ന പി ജി എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലായിരിക്ക ഇപ്പതാ ക്ലിനിക്കൽ സൈക്കോളജി എടു എടുക്കുന്നാണെങ്കിൽ നമുക്ക് ആ ബേസിൽ ഹോസ്പിറ്റലിലേക്കെല്ലാം പോകാം പിന്നെ നമുക്ക് കൺസൾട്ടൻസ് ആയി കോളേജിയുണ്ട് അങ്ങനെ പല വിധത്തിൽ കൗൺസിൽ ചെയ്യാൻ അങ്ങനെ എല്ലാം ഉണ്ടാകും ഓരോര പി ജി ഓരോരുത്തരെ ഇൻട്രസ്റ്റിഗ്‌ അനുസരിച്ച് ചെടുക്കുന്ന പോലെ ഉണ്ടാവും ഇങ്ങക്ക് ഇതുണ്ടോ
നമുക്ക് ഞങ്ങൾ സോഷ്യോളജിയ ആണ് അപ്പൊ നമ്മക്ക് അധികം പ്രാക്ടി ഇല്ല പ്രാക്ടി ഇല്ലല്ല പക്ഷെ നമുക്ക് കുറെ ഒരുപാട് സോഷ്യോളജിസ്റ്റിനെ പിന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കുറെ ഉണ്ടാവും
ഉം ബി എസ് ഡബ്ല്യു ആണോ എടുക്കുന്നത് സോഷ്യൽ വർ ക്ക്സോഷ്യോളജി
ആഹ് ഇപ്പോ ഡിഗ്രി സോബി എസ് സോഷ്യോളജി സോഷ്യോളജി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എം എസ് ഡബ്ല്യു
ആഹ് ആഹ് അപ്പം അങ്ങനെയല്ലെ എനിക്ക് ഞങ്ങളെ കോളേജിൽ സോഷ്യോളജി ഉണ്ട് അപ്പ നമ്മൾക്ക് മൈനറായിട്ട് സോഷ്യോളജി കുറെ കുട്ടികൾ എടുത്തിട്ടുണ്ട് ഞാൻ ഫിസി യോളജി എടുത്തത് നമ്മക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ മാറാലോ നമുക്ക് നമ്മളെ ആഹ്
വിഷയം എടുക്കാ തോന്നുന്നുണ്ടല്ലെ
ആഹ് മൈനർ ആകുമോ നിങ്ങൾക്ക് ഓപ്പൺ ആയ കൊണ്ട് മൈനർ മേജർ എം ഡി സി അങ്ങനത്തെ സംഭവങ്ങളില്ല
നമുക്ക് അതിന് പകരം എലക്റ്റീവ് സബ്ജക്ട് എന്ന് പറയാം അത് അഡീഷണൽ ആയിട്ട് ഇപ്പോ ഒരു ട്രൈബ്സിന്റെ അതായത് ത് റിലീജിയൻ കാ ജാതി അങ്ങനയത്തൊക്കെ കാര്യങ്ങളായിരിക്കും
ആഹ് അപ്പോ നമ്മക്ക് മൈനർ വൺ മൈനർ ടു എം ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എം ഡി സി ആണ് നമുക്ക് വേറെന്നൊരു ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാനുള്ളൊ ഒരു ഓപ്ഷനായിട്ട് മൈന മൈനർ വണും മൈനർ ടു വും നമ്മടെ സൈ സൈക്കോളജി എടുക്കുമ്പോ സൈക്കോളജിന്നന്നെ ബന്ധട്ട് നമുക്ക് യൂസ് ഫുൾ ആകുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കണം അപ്പം കുറച്ച് കുട്ടികള് സോഷ്യോളജി എടുത്തിട്ട് പോയവരുണ്ട് അധിക കുട്ടികളും ഏഹ് ഭൂരി ഭാഗം ഇതെടുത്തത് ഫിസിയോളജിയാണ് എടുത്ത ഫിസ് ജിയോളജി ആകുമ്പൾ ബയോളജി പഠിപ്പിക്കുമ്പോൾ നമ്മക്ക് ക്ലിനിക്കലിലേക്ക് കൂടുതലും പിന്ന ഇതുള്ളത് കൊണ്ട് അങ്ങോട്ടെക്കാണ് എടുക്കുന്നത് കുറെ കുട്ടികള്
ഉം ഇന്റെ വാല്യൂവേഷൻ ഒക്കെ ഞങ്ങക്ക് ഭയങ്കരെ എനിക്ക് ഇരുപത്തി അഞ്ച് പേജ് ഉള്ള ഒരു ബുക്ക്ലെറ്റാ വരുന്നത് അപ്പ അതില് ഇങ്ങനെ നമ്മൾ എഴുതി പിടിപ്പിക്കണം ഇരുപത് മാർക്കോളം ഒറ്റ ചോദ്യത്തിന് വരും അപ്പ നമ്മൾ എഴുതോണ്ടേരിക്ക ക്കണം സോഷ്യോ ബി എ സോഷ്യോളജി എന്ന് പറയുമ്പോ കുററെ സോഷ്യോളജിസ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങള് ആഹ് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങള്ൾ അല്ലാണ്ട് ഈ ജാതിപരമായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും
ഉം
ആഹ് ആഹ്
നമ്മക്ക് വാല്യുവേഷന് എന്നാ നമ്മൾക്ക് ഇങ്ങനെയാണ് റെഗുലർ ആയ കൊണ്ടെ ഫസ്റ്റ് സെമ്മ് തന്നെ ഫസ്റ്റ് ഇയർ തന്നെ രണ്ട് സെമ്മ് ഉണ്ടാവൂലെ അപ്പം ഓരോരോ എന്നാ ഏ രണ്ടാമത്തതും പിന്നെ നാലാമത്തത് പിന്നെ ആറാമത്തത് അങ്ങനെ ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള ഓരോരോ സെമ്മുകളും യൂണിവേഴ്സിറ്റിയാണ് നോക്ക അല്ലാണ്ട്ള്ള ഏഹ് ഫ ഫസ്റ്റ്ത്തെ സെമ്മ്പിന്നെ തേർഡ് സെമ്മ ഇതൊക്കെ നമ്മടെ സ്കൂ കോളേജത്തെ ടീച്ചേഴ്സ് തന്നെ നോക്ക
ഓ അങ്ങനെ ഉണ്ടല്ലെ നമുക്കൊന്നും നമ്മളെല്ലാം നോക്കുന്ന് ഒക്കെ ഇഗ്നോ ആയത് ക കൊണ്ട് എല്ലാം ഉണ്ടെയ് എം ബി ബി എസ് ന്റെ അല്ലേ അപ്പോ അതുകൊണ്ട് എല്ലാം അവരാണ് നോക്കുന്നേ അതും അല്ല നമുക്ക് നമ്മളടെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പം നോർമലി ഒരു മലയാളിന്റെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഡിഫറന്റ് അല്ലേ അവരത് നമ്മളത് ഒരുപാട് വ്യത്യാസമൊണ്ടല്ലോ ഉം
ഇന്ന് ഇയിനും എക്സാം ഇപ്പോ നടന്നോണ്ടിരിക്കുന്നുണ്ടയെല്ലേ ആഹ് കോളേജില് കുട്ടികള് വരുന്നുണ്ട് രാവിലെ തന്നെ ഭയങ്കര രാവിലെ
സ്ഥലത്ത് സെന്ററുകൾ ഉണ്ടാവും നമുക്ക് കിട്ടുന്ന ഓരോ സെന്ററുകള് അപ്പോ അവിടെ ആയിരിക്കും ഉണ്ടാവ
നമ്മളെ കോളേജിലുണ്ട് ഭയങ്കര രാവിലെ വരുക ആറര എത്രയോ ടൈമിനട്ടം വന്നിട്ട് നമ്മള് ഞാൻ ജെ ഡി ജി
ഓ ജോലികിട്ടിയ അവിടെ
മം ആഹ് നമ്മള് ക്ലാസ്സിലേക്ക് എത്തുമ്പോത്തേക്കും അവര് കഴിയും
കഴിയും ഓ അങ്ങനൊണ്ടോ അത്ര രാവിലെ എക്സാം ഉണ്ടല്ലേ നമുക്ക് സമയം അങ്ങനെയല്ല നമുക്ക് പ ഒ പത്ത് മണി മുതല് പിന്നെ രണ്ട് മണി വരെ ആദ്യത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം രണ്ട് മണി മുതല് അഞ്ച് മണി വരെ അങ്ങനെ മൂന്ന് മണിക്കൂറ് പിന്നെ നൂറ് മാർക്കിനാണെങ്കില് പിന്നെ എന്താ പറയാ. മൂന്ന് മണിക്കൂറും അൻപത് മാർക്കിനാണെങ്കി രണ്ട് മണിക്കൂറ്.
ആഹ് നമ്മളെ ആഹ് ഫസ്സമ്മ് ഒക്കെ മീൻസ് ടീച്ചെഴ്സന്നെ നോക്കുന്ന കൊണ്ട് അത് അത്ര പേടിക്കാനുണ്ടാവുല എങ്ങനെങ്കിലൊക്കെ അഹ് കൊർച്ചക്കെ നമ്മളന്നെ മിസ്സായിരിക്കുല്ലോ അപ്പ എങ്ങനെങ്കിലൊക്കെ ജയിപ്പിക്കും. എന്നുള്ള രീതിയില് എന്തെങ്കിലും ഒക്കെ ആക്കി തരും മിസ്സ്ന് അറിയുന്ന ആൾക്കാര് അറിയുന്ന ഇപ്പോ മന സ്സിലാവൂലേ ഏത് കുട്ടിന്റെതാണന്ന് നമുക്ക് പേരും കാര്യങ്ങളൊന്നും എഴുതൂലല്ലോ.
ക്ക് എന്താ വെച്ചാല് ഒരു എൻവിയോൾ നമ്പറ് മാത്രേ ഉള്ളൂ ആ നമ്പർ നമ്മൾ എഴുത. പിന്നെ നമ്മുടെ ഒരു സൈനും ഉണ്ടാവും അല്ലാണ്ട് ഇന്ന വ്യക്തിയാണ്ന്നോ പിന്നെ ഇങ്ങ് സ്ഥലത്ത്ന്നാണ്ന്നോ അങ്ങൻത്തെ ഒന്നും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം നമുക്കാണെങ്കില് അറിയുന്ന ടീ ച്ച ടീച്ചർമാരും അല്ലാല്ലോ.
ആഹ് അത് നമ്മളത് മനസ്സിലാവൂല എന്നാലും അത്പ്പോ കൊറെ ചെക്ക് യ്താലക്കെ മിസ് മാർക്ക് മൻസ്സിലാവുല അതാര്ത ഏത് കുട്ടിന്റെതാ ന്നൊക്കെ അങ്ങനെയൊന്നും ഇപ്പോ മിസ്സ്മാര് ചെക്ക്യ്യ് അക്കാര്യങ്ങളൊന്നും ഇപ്പത്തെ ഇതില് ഇണ്ടാവുലല്ലോ നമ്മക്ക് അങ്ങനെ കു കുട്ട്യേക്ക് കൊടുക്കാണ്ട്ക്ക അങ്ങൻത്തെ ഒന്നും ഉണ്ടാവുലല്ലോ അതുകൊണ്ട് എല്ലാ കു കുട്ടികളും ചെർങ്ങനെ ചെർങ്ങനെന്തെങ്കിലും എല്ലാം ആക്കിയിട്ട് ഫസ്റ്റും തേർഡ് സെമ്മും വന്നാ സിക്സ് സെമ്മ്‌ എങ്ങനെയെങ്കിലൊക്കെ ജയിപ്പിച്ച് പോകും പക്ഷേങ്കില് യൂണിവേഴ്സിറ്റി നോക്കുന്നത് ഭയങ്കര എടങ്ങാറാന്ന് പറയുന്നത് ഏഹ് കാരണം എന്താ ഫസ്റ്റ് ഒരു വട്ടം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പിന്നെ രണ്ടാമതും നോക്കും പിന്നെ മൂന്നാമത് ഒരു വട്ടം കൂടെ നോക്കും. അപ്പത്തേക്ക് ഇള്ളതില് ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വെ
അതെ അതെ കൊർഞ്ഞ് കൊർഞ്ഞ് പോകും. ഓരോരുത്തര് നോക്കുന്നതല്ലാലോ അപ്പോ ഫസ്റ്റ് ഒര് ടീച്ചറ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചെലപ്പോ അവർക്ക് ഒ റെഡി ആയതൊന്നും ഇപ്പ് രണ്ടാമത് നോക്കുന്ന ആൾക്കാർ ക്ക് റെഡി ആവില്ല അപ്പോ അവരതൊന്നുല്ലെങ്കില് അത് കൊറയ്ക്കും അല്ലെങ്കിൽ ചെൽപ്പം ചെലോര് എന്താക്കും കൂട്ടും. കൂട്ടും ചെലോര് കൊർക്കും മാ അധികും കൊറയ്ക്കലാണ് കാണുന്നത്.
ആഹ് അതുകൊണ്ട് എല്ലാ അങ്ങൻത്തെ സെമ്മുകളിലും ഭയങ്കര സപ്ലി ഉള്ള കുട്ടികളുണ്ട്.
ആഹ് അതെ നമുക്കന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു ക്ലാസ് കിട്ടുന്നില്ലാല്ലോ സാധാരണ നമ്മളിപ്പോ രാവിലെ ക്ലാസ് പോന്ന് ക്ലാസ്സിലിരിക്ക്ന്ന് എന്താണോ പഠിപ്പിക്കുന്ന അത് കേൾക്കും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ കൊറേക്കെ ഒരു മെമ്മറിയിൽ ഇണ്ടാവും. ഓർമ്മയില് മൈൻഡിൽ ഇണ്ടാവും മറ്റേത് എന്ന് വെച്ച ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തപാൽ വഴി ബുക്ക് വരുന്ന് പിന്നെ നമ്മളത് അവിടെ വെക്കും. പിന്നെ കൊറെ കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷന്റെ സമയം ആവുമ്പളായിരിക്കും നമ്മള് ബുക്ക് എടുത്ത് നോക്ക. ആഹ് നോക്കുന്ന സമയത്ത് നമുക്കൊന്നും മൻസ്സിലാവില്ല അതേപോലെ തന്നെ തൊട്ടടുത്ത് രണ്ട് എക്സാംസ് ഒക്കെ ഇണ്ടാവാണ് പരീക്ഷകളൊക്കെ ഇണ്ടാവാണ്. എങ്കില് ഏഹ് ഇപ്പം നമുക്ക് ബുക്ക് മുഴുവനായിട്ട് ഇതൊന്ന് വായിച്ച് കഴിയില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഇതാക്കേണ്ടി വരും.
നമ്മളും ക്ലാസ്സില് ഇരിക്കുന്ന ടൈമിന് അങ്ങനങ്ങ് ശ്രദ്ധിക്കോ കേൾക്കോന്നില്ല നമ്മള് വേറെന്തെങ്കിലും അല്ല പണ്ടത്തെ പോലെ തന്നെ ക്ലാസ്സ് ലിരിക്കുന്ന ടൈമിന് ഭയങ്കര ശ്രദ്ധ കാര്യങ്ങളൊന്നുല്ല പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലാസുകളോ അങ്ങൻത്തെ എന്തെങ്കിലും എല്ലാം എട്ത്തച്ച് സെർച്ച് ചെയ്തിട്ട് പിന്നെ ചാറ്റ് ജി പി ടി മെയിൻ അതന്നെ. ചാറ്റ് ജി പി ടി യിൽ ടോപ്പിക്ക് ഇടും. സിമ്പിൾ ആക്കിട്ട് തരാൻ പറയും. ആഹ് സിമ്പിൾ ആക്കി ട്ട് നമ്മടെ ഭാഷയിൽ നമുക്ക് മൻസ്സിലാവുന്ന രീതിയിൽ തരാൻ പറയും. ഏട്ടനു ആയി ഇയ് ഇംഗ്ലീഷ്ല് പഠിക്ക്ന്ന് പോവുന്ന് എയ്ത് ന്ന് നമ്മള് പിന്നെ നിങ്ങള് പറണപോൽ തന്നെ അബ്രോയിഡ് വേറെന്നെ ഇതായിൻകൊണ്ട് നമ്മളെ ഇംഗ്ലീഷ് ഡിഫ്രന്റ് ആയിൻകൊണ്ട്
ഉം അതാണ് മെെൻ പ്രശ്നം അവര്ടെ ഇംഗ്ലീഷും നമ്മടെ ഇംഗ്ലീഷും രണ്ടും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളില്ലേ നമ്മളെന്ന് വെച്ച്ട്ട്ണ്ടെങ്കി ഒരു മാറ്റ് മലയാളീസിന്റെ ഇംഗ്ലീഷാണ് നമ്മള് അങ്ങോട്ട് കാച്ച് ആ പക്ഷെ അവര്ന്ന് വെച്ച് റ്റ് ഇണ്ടെങ്കില് കറക്റ്റ് ഇംഗ്ലീഷിന്റെ ആ ഇത് വെച്ച്ട്ടാൺളോ അവര് നോക്കാ
ഗ്രാമറൊക്കെ ഭയങ്കര ഗ്രാമർ മിസ്റ്റേക്ക് നല്ല രീതിയില് വെരാൻ ജാൻസ് ഇണ്ടാവും
ഇണ്ടാവും ഞനൊക്ക് ഫസ് റ്റ് ഫസ്റ്റ് ആണെങ്കില് ഇക്ക് ഭയങ്കര ക്ലീ നല്ല വൃത്തിയും നൽ ല്ല ഹാൻഡ്റൈറ്റിങ് ലാസ്റ്റ് ഇരുവത് കഴിഞ്ഞ്ട്ട്ണ്ടെങ്കിൽ പിന്നെ അങ്ങോ ട്ടേക്ക് എന്താ വായിക്കാന്ന് പോലും എനിക്കറിയില്ല അങ്ങൻത്തെ രീതിയിലാ നമ്മൾ എഴ്താ
ആഹ് നമ്ക്ക് ട്വന്റി ഫോർ പേജ്സ്ള്ള ബുക്ക് ലേറ്റാണ് പക്ഷെ എങ്കില് അതില് ഇരുപത്ത് പന്ത്രണ്ട് അതിലപ്പറം ഒന്നും പോവൂല പിന്നെ മലയാളം ഒക്കെയാണ് അങ്ങനെ എഴ്തി അങ്ങ് പൊവ്വാെള്ളൂ അത് പിന്നെ മലയാളം താെടങ്ങിയാൽ തന്നെ
അതെ പ്രാക്ടിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാല് നമ്മള് ഒരു ക്വസ്റ്റെൻ ഇരുവത് മാർക്ക്ന്ന് പറയുമ്പം ഒരു ക്വസ്റ്റൻന്നെ ഏഹ് പിന്നെ ഉത്തരം തന്നെ നമ്മള് ഒര്അഞ്ച് പേജോളം എഴുതണം അഞ്ചോ അല്ലെങ്കിൽ നാല് പേജോളം എഴ്തണം ആഹ് എന്നാല് ബുക്ക്ലെറ്റ് ന്നേ എല്ലാം കവറൈത് എഴ്താന്ന്ള്ളത് ഒരു സാധനം വെര്ണം പിന്നെ വെച്ചാ അസൈൻമെൻ്റ്സ് ആൺലോ പിന്നെ ഇള്ളത് അതൊക്കെ നമ്മളാ ആ സമയം ആവുമ്പോപ്പം ഒരു വിഷയത്തിന് ഒര് അറ് വത് പേജ് അറുവത് അല്ല തൊണ്ണൂറ് പേജ് വെച്ചിട്ടൊക്കെ എഴ്താന് ഇണ്ടാവും ഉറ്റൊരു സ വിഷയത്തിന് മാ ത്രം അങ്ങനെയ്ള്ള ഒരു പത്ത് വിഷയങ്ങളൊക്കെ വന്ന് കഴിയുമ്പൊ കാെറേ നമുക് കെഴ്താന്ണ്ടാവും പിന്നെ അത് പോരാത്തത് കൊ പോരാത്തൈന് അത് നമ്മള് ഓട്ടെയാക്കി അത് പിന്നെ കെട്ടി ങ്ങേ നമ്മളെ ഏതാണോ നമുക്ക് കിട്ടിയിരിക്ക്ന്ന കോളേജ് ആ കോളേജിന്റെ സെൻഡ്റ് കോഡ് വെച്ച് അത്പോലെ തന്നെ നമ്മടെ ഐ ഡി കാർഡ് ഐന്റെ മാേൾള് വെച്ച് ഒക്കെ തുന്നി കെട്ടിയിട്ട് വേണം അത് നമ്മള് എവെടെയാണോ അപ്ലൈ ചെയ്ത് അവടെ കോളേജില് പോയിട്ട് അത് അപ്ലൈ ചെയ്യണം അങ്ങനെ ഇന്ന് കൊറേ കാര്യങ്ങൾ ചെയ്ത് തീർ ക്കാന്ണ്ട് പിന്നെ വെച്ച്ണ്ടൊരു ഒരു ഉപകാരം എന്താന്ന് വെച്ച്ട്ട്ണ്ടെങ്കില് ആ അമക്ക് ഇപ്പം ഓപ്പണായിട്ട് ഡിഗ്രി എട്ക്ക്ന്നത് കൊണ്ട് നമ്ക്ക് അല്ലാ മറ്റെത് ആഹ് എക്സാമിന് മാത്രം പരീക്ഷകൾക്ക് മാത്രം നമ്മള് കോളേജിലേക്ക് പോയാ മതിയല്ലോ അല്ലാത്ത സമയം നമുക്ക് വേറെ എന്തെങ്കിലും വർക് ജോലിയോ അല്ലെങ്കില് എന്തെങ്കിലൊക്കെ ചെയ്യാ
ആഹ് ആഹ് ആഹ്
ആഹ് ഒരു ഉപകാരം കൊണ്ട് ഇട്ത്തതാണ്
ഉം എന്നാ ശെരി ഞാംപിന്നെ വിളിക്കാ
ഓക്കേ ഓക്കെ ആഹ് ഓക്കെ ശെരി